ഹലോ
ആഹ് ഹലോ
ആഹ്
ആഹ് എന്തെക്കെണ്ട് വിശേഷം
എന്താ നല്ല വിശേഷം അവിടെ എന്തെക്കെണ്ട്
അഹ് ഇവിടെ നല്ല വിശേഷം റ്റം തന്നേണ് പിന്നേ ചായുട് മഴ കൊറവ്ണ്ട് എന്തായി ചായ രാവി ഓ രാവിലെ ഒരു മഴേനി നല്ല മഴേനി ന്നട്ട് ഉം ഉം അവിടെ എങ്ങനെ രാവിലെ നല്ല മഴാവും
ആഹ് ഇവ്ടെങ്ങനെ തല്ലി
എന്നിട്ട് ഏ ചായ കുടിച്ചോ ന്നിട്ട്
ആഹ് ചായുട്ച്ചു
ആഹ് എന്താ ചായക്ക് കടി
ചായ്ക്ക് കടിന്നെ എള്ളും കടലൊക്കെ പാടെ കൂട്ടി പൊടിച്ച് ശർക്കരൊക്കെ ഇ ട്ടാണ് അങ്ങൻത്തൊര് ക
ആഹ് ഉം പൂരം വറുത്തത് പോലെ ആ പൊടിയോ അല്ല അയ്ലേക്ക്ങ്ങള് അരി കൂട്ടീണ് അരി വർത്താണ്ട്
ട്ട്യേനെ കടല, എള്ള് തേങ്ങ ആഹ് എല്ലം പാടെ കൂട്ട് ആഹ് ആഹ് അങ്ങനെ കുപ്പിലാക്കി വെക്കും
വെക്കൂലേ ഇഷ്ടാവുലെ എല്ലാർക്കും പൂരം വറുത്തതുപോലെ
ആഹ് ഇഷ്ടാ ആഹ് പൂര വർത്ത പോലെ
ആഹ് ഇന്റെ വീട്ടില് ആദ്യൊക്കെ ഇണ്ടാക്കല്ണ്ടേന്ന് ഇതേ പോലെ എള്ള്ന്റെ ഇത് ഉം ആഹ് ഓര്ക്ക് വേണ്ടിട്ട് കൊടുക്കാനും വേണ്ടിട്ട് തടി വെക്കാനും വേണ്ടിട്ട് എങ്ങനെ തടിള്ള ആളാണോ ങ്ങള്
തടി ആവശ്യത്തിനൊക്കെ ഇണ്ട് ആഹ് ആഹ്
തടി തടി കൂടുന്നതാണ ഇഷ്ടം മെലിയ
ആഹ് മെലീണദാ ഇഷ്ടം
മെലീന ഇഷ്ടം എനിക്കൊക്കെ കൂടുന്നതാ ഞാനൊന്നും തടിതന്നില്ല ഞാപ്പ ഞാൻപ്പ തടിയൊക്കെ ക്കാൻ വേണ്ടീട്ട് എന്തൊക്കെ തിന്നണ അറിയോക്ക് വീറ്റ് ഇത അതുപോലെ തന്നെ ധാന്യങ്ങള് ഒന്നായിട്ടുണ്ടല്ലോ പൊടിച്ചാണ്ട് അതായത് കടല അതെ ധാന്യങ്ങൾ ഒരു കിലോന്റെ പാക്കറ്റ് ഉണ്ട് ഒന്നാകെ ഉണ്ടാവും കുറച്ചൊക്കെ പതിനാലെണ്ണാ മറ്റോ ഉണ്ടാവും ധാന്യങ്ങള് അതേപോലെ കൊറച്ച് അതൊക്കെ പാടെ പൊടിച്ചിട്ട് ബീറ്റ്റൂട്ടിലേഹാ കീട്ടു നിങ്ങള്
ആഹ് കേക്കുന്ന് അതൊക്കെ കഴച്ചോക്കിയോ ആഹ
അ ഞാനെ ആദ്യം ഒരു ഒരു കുപ്പി വാങ്ങിട്ട് അവര അടുത്ത് നിന്ന് അവരുടുത്ത് വാങ്ങിയപ്പോ അതിന് എഴുന്നൂറ്റി എഴുന്നൂറ്പ്യ പിന്ന അ ആ അത്ര ഇതല്ലട്ടോ അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് എന്തിനാ റ പ്പൊ ഒരു എണ്ണൂറുപ്യ അഞ്ഞൂറുപ്യേന്റെ ഒരു ചെറിയ കുപ്പിക്ക് അന്ന്നെ ആഹ് മുക്കാൽ ഭാഗംള്ളേ നിങ്ങട്ടുംല്ലെ ഇുന്നൂറ് രൂപ എടുക്കണേ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അറിയോ കൊറെ എല്ലാം എ ഉണ്ടാക്കി നോക്കി ധാന്യങ്ങളെ പേക്കറ്റ് വാങ്ങിയ അതിനെത്രാ നൂറ്റി എത്രക്കെ ഉള്ളു പിന്നെ ഒരു രണ്ട് മൂന്ന് കിലോന് ബീട്റൂട്ടും വാങ്ങി എനിക്കൊരു ആഹ് അത്രേ ഒരു നന്നൂറപ്പ്യന്റെ ഒക്കെ ചോടായിട്ടുള്ളൂ അതുകൊണ്ട് ആ നന്നൂറ് എനിക്കെന്തോ ചോടായതൊണ്ട് ഞാന് എത്ര കുപ്പി ഉണ്ടാക്കി ഒരു കുപ്പി കഴിഞ്ഞ് രണ്ട് കുപ്പി ഉണ്ടാക്കി അഞ്ഞൂറിനാ പിന്ന അത് കഴിഞ്ഞേന് ശേഷം വീണ്ടും ഉണ്ടാക്കി നാല് വട്ടം അങ്ങനെ ഉണ്ടാക്കിന്ന് ഞാൻ പറയാ ഓര്ക്കൊക്ക അയില് ഇത്തിരി അതായത് അതിൽ കടലുണ്ട് മമ്പയറ്ണ്ട് പിന്നെ ഉം മറ്റേതുണ്ടല്ലേ ചോളം അതേപോലെ മുതിര ആഹ് മുതിര ഉണ്ട് പിന്നെ സാബുനരിന്ന്റ ഈ സാബുനരി ഇല്ല അറിയോ സാബുനരി അറിയോ ആഹ് അത് ധാന്യാണ്
ആഹ് നല്ലതാണ് പറഞ്ഞ് ധാന്യണോ അതു കൊണ്ട് പൊതിർന്ന് വരും ആഹ്
എനിക്കറിയില്ല ധാന്യങ്ങള് പാക്കറ്റിൽ നോക്കിയപ്പ അതുണ്ട് പിന്നെ ചോളം ഉണ്ട്
ആഹ്
പിന്നെ അതേപോലെ തന്നെ വേറൊരു ചോപ്പരി ഒക്കെ ഉണ്ടതില്
അതന്ന അവരരി അറിയാം
ന്നവര് അരിന്ന് പറയുന്നാ ആ അതൊക്കെ ഇണ്ട് പൊറം അൽ നല്ലതാണ്ല്ലേ അ ഞാൻ പൊർന്നാ പൊറമേ ഞാൻ അയിൽ കൂ അയില് കൂട്ടിയത് കടല ഇല്ലേ നമ്മള് വ മറ്റേ കടല അതാ തിന്നണെ നമ്മളെ നെലക്ക് തിന്നണെത് വറുത്ത് തിന്നണേ
വർത്തു തിന്നുന്നാ ആഹ്
ആ ആ കടയിലിങ്ങ് കൂട്ടിയാണ് പിന്നെ എള്ളില്ലേ എള്ള് അയില് ഇല്ല എള്ളൊക്കെ ണ്ടെങ്കില് പിന്നാ നൂറ്റി സംതിങ്ങിനേ കിട്ടൂലാ
ആഹ് അതെന്നെ നല്ലതല്ലേ ആ വെള്ളീ ഈ വൈദ്യരേ കടേന്ന് അങ്ങനെ വാങ്ങണം
വാങ്ങണല്ലേ
ആഹ്, ആഹ് മറ്റൊട്ത്തിന്ന് വാങ്ങുമ്പോ കൊറച്ചു കൂടെ വെല കൂടും ആഹ് അതേ മതന്നെ കടലയും അങ്ങനെന്നെ വൈദ്യരെ കടേന്ന് അങ്ങനെ വാങ്ങണോ പച്ച കടല വാങ്ങിയത് അമ്മള് വറുക്ക എന്നാ നല്ല ലാഭാ
ആഹ് അങ്ങനെ ലേ ഇൻക്ക് ആഹ്, അത് പിന്നെ അതേപോൽ തന്നെ എള്ളും കടലയും ശർ ക്കരയും ആണ് ഞം നെയ്യ് പിന്നെ പശു നെയ്യ് ഇതേപോലെ തന്നെ അയിമ്പേന്റേണ്ടല്ലോ ചെറിയ കുപ്പി അത് ഓ ഒരു ഞാനീ ഏ തൊ ആ ത്തിക്കെല്ലെ ഞാനും ന്റെ നാത്തൂനും കൂടി ഫസ്റ്റായിട്ട് ണ്ടാക്കാണ് ഇത് ഹമ്മക്ക് എങ്ങനെയാന്നൊന്നും അറിയില്ലല്ലോ ന്നിട്ട് ഞങ്ങൾ എന്തെ യ്ത് ഞാന് അതൊക്കെ വാങ്ങിട്ട് ഞങ്ങള് പൗതി പൗതി എടുത്താനും ഏതൊരു രണ്ടു മൂന്നാല് നാലോ അഞ്ചോ കിലോ ന്റെയോ മൂന്നാല് പാത്രത്ത് ഇതിൻക്കും കിട്ടിയിനും ഓക്കും കിട്ടീന് സാധനം ആഹ് ഇത് സംഭവെന്താണ് കുറികി ട്ടില്ലാ വെല്ലേ അമ്മക്ക് ലേഹത്തിന്റെ അത് ഒന്നും അറിയില്ലല്ലോ അപ്പൊ ഇത് കൊറച്ച് തോനെണ്ട് സാനം ട്ട് പിന്നെ എന്തെയ്തു ഒരു കുപ്പി രണ്ടു കുപ്പിയായപ്പോ ബാക്കിയൊക്കെ കേടൊന്ന് ആകെ ചടച്ചങ്ങട്ട് പോയി ഫ്രിഡ്ജി വെച്ചിട്ടും കേടുവന്നേ അയിന് അപ്പൊ അമ്മള് ഈർ പ്പൊക്കെ ഈ വെള്ളം ഇങ്ങനെ വെരാ മ്മോള്ള് കുമിള പോലെ അത് ഇങ്ങനെ ഏതായി ട്ടിറ്റിയിട്ടാണോന്ന് ആർക്കറിയാ അങ്ങനെ പിന്നെ അത് ആകെ ചടച്ചോയി പിന്നെയും ബാക്കി സാനങ്ങള് വാങ്ങേണ്ടെ ആവശ്യം ഇല്ല ഇവിടെണ്ട് ഒരു കിലോന്റെ സാധനം വാങ്ങിയല് ഫുള്ള് എടുത്തില്ലേ കാൽ ഭാഗാണ് ത്തത് അയിനെ ഇത്തിരീച്ചേ ആഹ് എല്ലൊ എന്നിട്ട് പിന്നെ ഞങ്ങള് പിന്നേം എന്തെയ്ത് രണ്ടാമതും ഇണ്ടാക്കി പിന്നെ ഞങ്ങള് എന്തെയ്ത് ശർക്കരൊക്കെ ഇ ട്ടാണ്ട് ഇണ്ടാക്കി തേന് ഒഴിവാക്കിയാണ്ട് ശർക്കര ഇട്ടാണ്ട് നല്ലോണം കുറുക്കി ഇണ്ടാക്കി
ആഹ്
തിന്ന് കൊഴപ്പം ഒന്നുല്ല്യ
ആഹ്, ന്നിട്ടെന്താ കഴിച്ചിട്ട് വെയ്റ്റ് കൂടുണ്ടോ
അഞ്ചിലോ കൂടി
ആയെ കൂടണ്
അത് ആഹ് അഞ്ചിലോം കൂടിന് ഏ ഞാനിപ്പൊ ഒരൂ രണ്ടും ആഹ് നോമ്പിന്റെ ആ ഒരു മുന്നേ തിന്നാൻ തൊടങ്ങിയതാണ് തീരായിട്ടും തിന്ന്ണ്ട് കാരണം അന്ന് വാങ്ങിയ ഒരേ ഒരു പാക്കറ്റാണ് ഇപ്പൊളും കാരണം അതില് തോനെ സാനങ്ങളുണ്ട് ഒക്ക് കൊറച്ചീച്ചെ കൊറ ച്ചീച്ച് ഇണ്ടാക്കിയ പൊടി യേറ്റ് വരുമ്പോക്കെ ഇണ്ടാവും സാധനംണ്ടാവും ഇത്തീരീച്ച എടുത്ത ഒക്കെടുത്ത് വറുക്കെയല്ലേ ചെയ്യെണേ അപ്പൊ പൊടിച്ചുംമ്പാടി ചെയ്യുമ്പോ അപ്പെന്തെയ്യും അതില് സാനങ്ങള്ണ്ടാവും ഉം അങ്ങനെ പിന്നെ അത് ഇതാക്കി അയിലേക്ക് പിന്നെ വെഷ്പ്പിനുള്ള ഇതുണ്ട് ട്ടോ എന്താണ് പറയാ ശതാവരിന്ന് പറയുന്ന സാനം ശതാവരി പൊടി മ്ം ആഹ് അത് തു അതിലിടുന്നതാണ് അതിലിട്ടാണ്ടിതാക്കിയാണ്ട് ലേഹാക്കി മാറ്റണതാണ്
ആഹ് അങ്ങനെ മാറ്റമല്ലേ ഉം. പിന്നെ ഇതു കൂട്ടുവോ തേങ്ങാപ്പാല് കൂട്ടുവോ അയില്
ഈ തേങ്ങാപാല് യൂട്യൂബിലൊക്കെ കാണുന്നൂട്ടോ, തേങ്ങാ പ്പാലെല്ലാരും കൂട്ടണ് പക്ഷെ ഞാൻകൂട്ടിയിട്ടില്ല. കാരണം നമ്മളതു കേടാകുന്നോണ്ടു തേങ്ങാപ്പാൽ കൂട്ടണെങ്കിൽ പെട്ടെന്ന് കേടുവരും വിചാരിച്ചിട്ട്‌ ഞാൻകൂ കൂട്ടിയില്ല സീ യു ഇല്ല്യ ഞമ്മള് വേറൊരു പെണ്ണുണ്ടല്ലോ ആദിനാച്ചുറൽ സിന്റെ പ്രകൃതിയുടെ കാ വീട്യൂട്ടിലേന്നു പറയണേ ഐറ്റങ്ങളൊന്നും പോകും തരിയില്ലാന്നുതോന്നുന്നേഅതുകൊണ്ട് ബീട്രൂട്ട്പിഴിഞ്ഞെടുക്കാണ്ട് ഒക്കെ ഉം ഒൽ ആ ഓൽ ഞാൻവാങ്ങിയതേ പോലെയന്ന് ചെറുപ്പൊക്കെ കൊറച്ചൊക്കെ കാണിക്കുന്നുണ്ട്, ഫുള്ള് കാ കാണിക്കണില്ല, ഓ പ്പുളുകാണിച്ചാ ലോരോവിസിറ്റേഴ്സുപോകൂലേ, നമ്മളോരോരുത്തരും ഉണ്ടാക്കാൻ തുടങ്ങിയേക്ക്
പിന്നെ വേറെയേണ്ടാക്കണല്ലോ ഉണക്കിയണ്ടൊക്കെ യൂട്യൂബിൽതന്നെ വ്ളോഗു ചെയ്യുന്നരാള്
ഇതല്ലേ ഉം അത് ഷെമീൻ
ആഹ് അതന്നെ അതന്നെ ആഹ്
ഓഹ്‌ അത് എ. ബി. സി ഏഹ്‌ എന്താ പൊടി കുട്ടികൾക്കു കൊടുക്കണേ എന്തോ അത് ആഹ് കുട്ടികൾക്കുകൊടുക്കുന്നതാണ്
ആഹ് ആഹ്
അത് കുട്ടികൾക്കു കൊടുക്കുന്നതാണ്
ആഹ്
അത് എ. ബി. സി യും ഇതാണതുഞാൻ വാങ്ങിയിട്ടില്ല ഉം എന്താണ് അത് എന്താ ആപ്പിള് അതേപോലെ തന്നെ ബീട്രൂട്ട്, കാരറ്റ് ഒക്കെ കാണണം ഉണങ്ങണേ അങ്ങനെ ഉണക്കിയിട്ട് പൊടിക്കുന്നതാണത് ഉം.. ആഹ്.. പിന്നെ കുട്ടികളൊക്കെയുണ്ടാകുമ്പോ അവർക്കു തടി അവൾക്കുനല്ലതാണെന്നുപറഞ്ഞേ ആരോഗ്യത്തിനൊക്കെ നല്ലതാണെന്നുപറഞ്ഞ്കൊറേ ആൾക്കാരുണ്ട് വ.. ഓലടുത്തൂന്ന് വാങ്ങിയണപോലെ യിപ്പൊയാ ബിസിനസ്സിനു വേ ആഹ്‌ ബിസിനസായതു കൊണ്ട് വല്ലാപ്പ റീസൊന്നും കാണുന്നില്ലയോലത്തൂന്ന്‌ അല്ലെ നിങ്ങൾക്ക് വല്യപ്പ നിങ്ങളെ ഓലെ വീഡിയോസ്
കാലുണ്ടായിരുന്നു
കാണലുണ്ടേതില്
ആഹ് ആഹ് ആഹ്
ഉം ഉം ഞാനുംകാണലുണ്ട്
അപ്പൊ അതിലിങ്ങനെ കണ്ടീനിയിങ്ങനെ ഉണ്ടാക്കണതൊക്കെ യിങ്ങനെ കുപ്പിയ ആക്കുണതും പായ്ക്കിംഗ് ഒക്കെ
ആഹ്‌ ആഹ് അങ്ങനെയുണ്ടായിരുന്നു. ഞാനും കണ്ടാണ് കുപ്പി കുപ്പീല് അതേപോലെതന്നെ വലിയ മെഷീൻ വെച്ച് മെഷീനിലുംകുക്കറിലാണ് എന്നാ ചെയ്യുന്നത് ചെറിയ പാറ്റ പോലെ എന്തു ചെയ്യാണ് എരഞ്ഞി, എരിഞ്ഞേണ്ട സ്പ്പട്ടെയാണ് ചെയ്യുന്നത് ഇരങ്ങോട്ട് മെഷീനുകൾക്ക് അതേപോലെ തന്നെ ഇവരെന്തൊക്കെ ചെയ്യുന്നുമെഷീനിൽ എന്തൊക്കോ ഉണ്ടാക്കണതെങ്ങനെയന്ന് എന്തൊക്കോയൊന്നും മിഷ് വർക്കുവോ, പൊടിക്കുവോഎന്തൊക്കെയോ ചെയ്യണ്ടെന്നാ തോന്നണേ ഇപ്പപ്പം ഇവരൊക്കെ എത്രമാതിരിയിങ്ങനെ ചെയ്തിട്ടുപൈസാ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അറിയോ, കാരണം ഓല ബിസിനസതാണ് അങ്ങനെയാണ് നമ്മളെ നമ്മളത് ബി ആ റിസൾട്ടുണ്ടായ പിന്നെയും വാങ്ങും. ഞമ്മളെ എങ്ങനെ ജീവിതത്തിൽ നമ്മളെ തോറ്റുപിന്മാറരുത് എന്തെന്ന് നമ്മള് ഇതിപ്പോ പച്ചക്ക് നമ്മൾതേ എന്തായാലും ഏഹ് കൊളായാലും പിന്നീടുനമ്മൾ ടെൻഷനടിച്ചവരാ ടെൻ ടെൻഷനടിച്ചാണ്ടതീ ന്ന് പിന്മാറാൻ പ റ്റൂല്ല. പിന്നെ മാറി നമ്മള് പോയി അടെ വിജയം കാണൂല്ല. നമ്മള് തോൽവിയലങ്ങ്
എത്രേ എക്സസൈസ് ഒരു മാ എക്സസൈസ് ഒക്കെ ചെയ്യൊ വയറ്ണ്ട് ഇൻ കെയ്‌ന്ട്ട് രണ്ടും സിസേറിയനേനി. അപ്പം വയറ്ണ്ട് അപ്പം എക്സസൈസെയ്യും. ഇന്നട്ട് രണ്ട് രണ്ട് മൂന്നാല് മാസം ആയ്ച്ചൊക്കെ ചെയ്യും പിന്നെ മട്ച്ചും നിന്നാ ചെയ്യൂല. ആഹ് റെഡിക്കാ പോവാണെങ്കിലൊക്കെ കൊറയും. അയിനങ്ങനെ ചെയ്യൂല മടിച്ച് നിക്കും ഉം ഉം മടി
ഉം ആഹ് അങ്ങനെ മടിക്കരുത് ഇൻക്കുണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യാന് ഇതേപോലെ തന്നെ പക്ഷെ വയറിന്നൊന്നല്ല എന്നോട് ഇങ്ങനെ ഡോക് ടർ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതാണ് അപ്പം ആഹ് ചെയ്യാൻ പറഞ്ഞ തേനി. പക്ഷെ ഞാൻ മേലിഞ്ഞിട്ടായൊണ്ട് ഇൻക്ക് ചെയ്യാൻ മടി ഞാൻ അധികം മെൽഞ്ഞോവും വിചാരിച്ചിട്ട്.
ആഹ് അതാ തടില്ലാത്തോൽക്ക് പിന്നെ തടി
തടി തടി ഇല്ല്യാത്തോൽക്ക് പിന്നെ കുഴപ്പല്ല്യ. എക്സസൈ ത തടിള്ളോൽക്ക് കുഴപ്പല്ല എക്സസൈസ് ചെയ്യണേന്ണ്ട്. പിന്നെ ത്ത് മട്യാണ് ഇന്റെ കാക്ക ആണ ഡേയ്ലി ചെയ്യും അതേ
ആഹ് ചെയ്യ്ണോല് ആഹ് അത് അയിനൊക്കെ സ ആഹ് കൊ ദല്ലതാണല്ലൊ എക്സസൈസെയ്യ്ണ ഞമ്മ ക്കല്ലേ എന്ത് അസുഖം ഇല്ലെങ്കിലും ഒക്കെ ചെയ്യ്ണ നല്ലതാ ഉം.
ഉം ആഹ് ഡോക്ടർമാര് പറയാ വേഗ എക്സസൈസ് ചെയ്യാനാ പറയാ. ശരി ക്കമ്മളേത് തടിള്ളോലായാലും തടിയില്ലാത്തോലായാലും എക്സസൈസ് ചെയ്യണം അത് നിർബന്ധാണ് ശെരിക്ക്.
അആഹ്. ഞാനൊക്കെ എങ്ങനാർനര്‌നോ ഓരോ പ്രസവം കഴിയുമ്പോളും തടിക്കും.
ഏഹ് അങ്ങനെ ലെ. ആഹ് അങ്ങൻത്തല്ലെ. ഞം ഞാനൊന്ന് എ ത്ര തിന്നാലും തടിക്കൂല. ഇങ്ങട്ട് ഇന്റോടെ ഉള്ളോലൊക്കെ പറയിം ചെയ്യും അന്റെ പോലെ ആയാ മതെനി. തിന്നാലോ നല്ലോണംന്ന്. ഇന്നാലോ മറ്റുള്ളോല് ആണെങ്കിലോ തിന്നാല് വേം പെട്ടെന്ന് തടി ക്കും ചെയ്യും അങ്ങൻത്തെ ശരീരാണ്. അതില് പെട്ടാല്ലേ. ആഹ് അങ്ങൻ തെന്നേണ് ഇന്റോടിം. സേലഡൊക്കെ കഴിച്ചിട്ടാണ് നിക്ക. ഇരിക്കല് ഉം ന്നാ ശരിട്ടോ ഞാൻ വിളിക്കട്ടോ.
ആഹ് ശരി